ആഹ്
ഹലോ
ആഹ് കേൾക്കുന്നില്ലേ? ആഹ് ണ്ട് ണ്ട് ണ്ട്
ഉം കൃഷി കൃഷിയെ കുറിച്ച്
ആഹ് കൃഷി ഇങ്ങനെ അറിയ ചെയ്യാ ഇഷ്ട്ടൊക്കെയാണ്.
എനിക്ക് ചെയ്യ ചെയ്യാൻ ഇഷ്ട വീട്ടില് കൃഷിയുണ്ട്. ആഹ് ന്താ വാഴ എന്തുവാ വാഴണ്ട് പിന്നെ ചേന അറിയില്ലേ.
ആഹ് അറിയ അറിയ
പിന്നെ അങ്ങനെ മിച്ചർ ചെറിയ പച്ചക്കറികളൊക്കെ കൊറച്ച് ചെറുതായിട്ടക്കെ അങ്ങനെ ഇഷ്ടമാ ചെയ്യാ. പിന്നെ വീട്ടില്
കൃഷി ചെയ്തിട്ട് വ് വീട്ട്ലെ ആവശ്യങ്ങൾക്കാണോ ഉടുക്കുന്ന ത്തക്ക് കൊടുക്ക്ണ്ടോ?
പൊറത്ത്ക്ക് കൊടുക്കുന്നുണ്ട് വാഴ ഏഹ് വാഴക്കൊ കൊല കൊടുക്കുന്നുണ്ട് പിന്നെ ചേനയുണ്ട് കാച്ചിൽ ഇപ്പം ചീനി നടാൻ പറ്റത്തില്ലല്ലോ ചീനിയില്ല ചേനയും ചേ ചേമ്പ്, കാച്ചിൽ ഇതൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ അ അച്ഛന ആ അവടെ വീട്ട്ല് അച്ഛനാ ചെയ്യുന്നത്.
ആഹ് പ്പ ആഹ് സ്ഥലം ഇണ്ടാവൂലേ അത്യാവശ്യ സ്ഥലങ്ങൾ ഇണ്ടാവുലല്ലേ അപ്പൊ കൃഷി
അല്ല ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് നമ്മളങ്ങനെ വേറെ പൊറത്ത്ന്ന് സ്ഥലം ഇങ്ങനെ എടുത്ത്ട്ടേ വേറള്ളവരുടെ എടുത്തിട്ട് അങ്ങനെ ആഹ് അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അച്ഛൻ. പിന്നെ നമ്മടെ നമ്മടെ സ്ഥലത്ത് നമ്മൾ ചെറുതായിട്ടക്കെ പച്ചക്കറികളൊക്കെ അങ്ങനയൊക്കെ ചെയ്യും. പിന്നെ ന്ന അവടെ പൊറത്തനാവും ചായയും ആണാണ് ആണ്
ആഹ് എത്ര കുട്ടികൾണ്ട്
ഒരാളുണ്ട് ഒരാള് എറ്റ മൂന്നാം ക്ലാസിൽ പഠിക്കുന്ന ഒരാള
ആഹ് ആഹ് ഹസ്ബന്റ് ഇബടെ എല്ലേ പൊറത്തോ
പൊറത്താണ് ഇവിടെ ഇല്ല പൊറത്ത് ഒരു വർഷ ആയിക്കാണും പോയിട്ട് നമ്മളെ വീട്ടില ആഹ് ഹസ്ബന്റിന്റെ വീട്ടില അവിടെ വീട്ടിലാ ഉം ഉം കുടുംബത്ത് വീട്ടില് എല്ലാവരുടെേയും കൂടെ ഒരുമിച്ച് എപ്പളെങ്കിലും ഒരുമിച്ച് താമസിക്ക എല്ലാരും കൂടെ അതാണ് വീട്ടിലുള്ള പശു പശു ക്കണ്ട് പശു മൂന്നാല് പശു ക്കെണ്ട് അപ്പൊ അതിന്റെ പാല്ങ്ങനെ സൊസൈറ്റി കൊടുക്കുന്ന കൊടുക്ക അങ്ങനെ കൊടുക്കുന്ന ഒക്കെണ്ട് വീടുകളിൽ കൊടുക്കും പിന്നെ ശ്വസിച്ചിട്ടില്ല ആഹ് ആഹ് വീടുകളിൽ ഒരുപാട് വീടുകളിൽ ഇപ്പം വന്നു ചന്തയിലൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അച്ഛനെയ് വിക്കുന്നുണ്ട് ആഹ് പച്ച ക്കറികള് വെച്ചാ ഉം ആഹ് നമ്മളെന്ത ചേന കാച്ചില് അങ്ങനെ ക്കൊള്ളെ സംഭവം കൊലെ തില്ലേ അതൊക്കെയാണ് അല്ലാ
ആഹ് അങ്ങൻ
ആഹ് ഒക്കെയ നമ്മള് വീട്ടിലെ ആവശ്യത്തിനൊക്കെ ചെറുതാട്ട് ഒരുപാടൊന്നുല്ല ന്നാലും ചെറുതാട്ടൊക്കെ
ആഹ് ഇന്നാലും ഞമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക്‌ നമ്മുക്ക് കിട്ട അറിയുമ്പോ വലിയ കിട്ടലന്നെ അല്ലെ അത്
ആഹ് നിങ്ങള് ഫ്ളാറ്റിലാണോ താമസിക്കുന്നതല്ലേ
ആഹ് ഞങ്ങള് ഫ്ളാറ്റിലാണ് ഞങ്ങള് ഞങ്ങളെ തറ തറവാട് കൊടുത്തപ്പയേ ഫ്ളാറ്റ്ക്ക് പോന്നതാണ്
ആഹ് പച്ചക്കറിയൊക്കെ ഉണ്ടോ
പച്ചക്കറി ഉണ്ടാക്കാൻ ഇവിടൊരു സ്പേസ് ഇല്ല മേലെ അയിനെ കൊണ്ടെയ്
ആഹ്
ചെറിയൊരു റൂമാണേ ആകെ ഏഹ് രണ്ട് ബെഡ് റൂമും ഒരു ഹാളും കിച്ചൺ ചെറിയൊരു കിച്ചൺ ആണേയ് വരാന്തേല് പിന്നെ നമ്മളാ സ്റ്റെപ്പ് ഇങ്ങനെ കേറി വരുന്ന ആ ഒരു പോഷന് ഉണ്ടായേനെകൊണ്ട് അവിടെക്കെയാണ് ഞാന് ഡ്രസ്സ്‌ അലിക്കയതൊക്കെ ആറിയിട
അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഒരു ഒതുങ്ങിയ ഒരു ഫ്ലാറ്റ് ആണ് അറിയ അത് പിന്നെ വല്യ സ്പേസൊന്നുല്ല
പിന്നെ ഞങ്ങക്ക് പിന്നെ സ്ഥലം കൊണ്ടാണ് ചെയ്യാൻ പറ്റും നമ്മള തന്നെ സ്ഥലമാണ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഇഷ്ടം പോലെ
പിന്നെ അല്ലേ പിന്നെ താഴെ ഭാഗോക്കെ നിക്കണെങ്കിൽ അവിടെ മിറ്റം അങ്ങനെയൊക്കെ ഉണ്ടാവോല്ലോ അപ്പൊ പിന്നെ നമ്മക്ക് അങ്ങനെ ചെയ്യാ ഇത് അതല്ല ഈ മേലെ ചെയ്യ അറീമ്പം നമ്മള് ഈ മണ്ണ് ഏറ്റി കൊടുന്ന് പാക്ക് ഇതാക്കിയാണ് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു ഞാൻ അങ്ങനെ ചെയ്തീരുന്നു ഞാൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ മതിൽമ്മക്കുടെ ഇങ്ങനെ തിണ്ട് വരാന്തന്റെ അവിടെ ഒരു തിണ്ടുണ്ട് അയ്മങ്ങനെ വെച്ചിരുന്നു ആഹ് ആഹ് പച്ചക്കറിൽ ഇങ്ങനെ കഞ്ഞിക്കുർക്കല് അങ്ങനത്തെത് തൊളസി പിന്നെ ആ ബിരിയാണിയിലൊ ക്കെ ടുന്ന ആ എല അങ്ങനത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിരുന്നു പിന്നെ അത്ങ്ങനെ കാക്കച്ചി ഒക്കെ കൊത്തി പിന്നെ ഒക്കപ്പ അതായപ്പം പിന്നെ പിരാന്ത് പിടിച്ച് നമ്മളത് ഒഴിവാക്കും
ഊം ഇവടെ ഞങ്ങളും അത്യാവശ്യം ചെയ്യുന്നുണ്ടല്ലോ എനിക്കിഷ്ടവാ ചെയ്യാനൊക്കെയ് പിന്നെ നമ്മള് ആ ജോലിയൊക്കെ ജോലിക്കൊക്കെ പോണണ്ട് അപ്പൊ അങ്ങനെ ആയോണ്ട് ചെയ്യും ഇഷ്ടവാ ചെയ്യാൻ
ഉം എനിക്കും ഇഷ്ടമൊക്കെയാണ് ഇഷ്ടൊക്കെ ചെയ്യാം പക്ഷെ സ്ഥല്ല ഇല്ല പിന്നെ ഇങ്ങനെ ഇതൊക്കെ ആകുമ്പോ ഞങ്ങ ഞങ്ങളതായ ഒരു പള്ളിയുടെ കോട്ടഴ്സിലാണ് താമസുന്നത് നിക്കുന്നത് അപ്പൊ പിന്നെ ആഹ് ആഹ് പറ്റൂലല്ലോ പിന്നെ അവിടെയും ഇവിടെ കെരപ്പായാലും അതും ഇഷ്യൂസ് ആകും അങ്ങനൊക്കെ
മക്കള് മക്കളോ
ആഹ് മൂന്നാളുണ്ട് എനിക്ക് വല്യയോൻ പത്താം ക്ലാസ് കഴിഞ്ഞു രണ്ടാമത്തവൻ അഞ്ചാം ക്ലാസ് മോളുണ്ട് ചെറുതും മൂന്ന് വയസ്സായത് ഉം ഹസ്ബൻ്റ് ആഹ് ആഹ് ഹസ്ബന്റ് ഓട്ടോറിക്ഷാ ഡ്രൈവറു ആണ്
ആഹ് ആഹ്
ഉം അങ്ങനെ അങ്ങനെയൊക്കെ ഇങ്ങനെ കാര്യങ്ങള് ഇങ്ങനെ പോണ്
ഉം
അങ്ങനെ ഇയാളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്
വീട്ടില് ഹസ്ബൻ്റിന്റെ അമ്മയും അച്ഛനും ഉണ്ട് പിന്നെ അവരുടെ അനിയനും അനിയത്തിമാരും പിള്ളേരും എല്ലാ എല്ലാരും ഒള്ള ഒരു കുടുംബാ എല്ലാരും ഇവിടെ ഒരുമിച്ച് താമസിക്കണ് ആഹ്
കല്യാണം കഴിഞ്ഞിട്ടില്ല
രണ്ടു പേരുടെ കല്യാണം കഴിഞ്ഞു രണ്ടനിയന്മാരുണ്ട് അവരുടെ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞു എല്ലാരെയും ജോലിക്ക് അവര് പോണുണ്ട് അങ്ങനെ അമ്മയാ അമ്മേ അച്ഛനാ പശു പശുനെ നോക്കിക്കണ്ട് പശുനെ നോക്കി കാര്യങ്ങളെല്ലാം ചെയ്യും ഉം
ഉം ഉം ഹസ്ബൻന്റെ അനിയന്മാരെ വൈഫോ ഒക്കെ ജോലിക്ക് പോണുണ്ടോ
ഒരാൾ പോന്നുണ്ട് ഒരാള് പോകുന്നില്ല കുഞ്ഞുണ്ട് കുഞ്ഞിനെ നോക്കിയിരിക്കും അങ്ങനെ ഉം
ടൗണിലാണ് ജോലി ചെയ്യുന്നത് അതോ വീടിന്റെ അടുത്തോ
ടൗണിലാ കുറച്ച് ആഹ വലിയ ടൗണല്ല എന്നാലും ഉം വീടിന്റെ അടുത്ത് തന്നെ
ആഹ് ആഹ് നടന്നാ പോകല്
നടന്നാ പോകല് നടന്നാ പോവ്ന്നെ
ആഹ് ആഹ് ആഹ് ആഹ്
ഉം നമ്മള നല്ല എന്തുവാ ഈ നാട്ടിൻപുറം അങ്ങനെയുള്ള സ്ഥലവാ ഇങ്ങനെ നമുക്ക് ആഹ് ഒരുപാട് തോടും ബണ്ടും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലേല്ല അതേപോലെയുള്ള ഒരു ഇതാ
ഉം ഉം അപ്പം രാവിലെ എപ്പഴാ ജോയിൻ ചെയ്യണ്ടേ ജോലിക്ക്
ഒരു രാവിലെ ഒരു പത്ത് ഒമ്പതേ മുക്കാല് പത്തുമണിയൊക്കെ അവുമ്പോഴ് വന്നാണ്
ഉം എന്നിട്ട് വൈകുന്നേരോ
വൈകുന്നേരം ആറ് മണി ആറ് മണി
ഉം ഉം ഉം ഉം ഇയാളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്
എന്റെ വീട്ടില് എന്താ അനി എനിക്കൊരു അനിയനുണ്ട് അനിയത്തിയുണ്ട് അമ്മേം അച്ഛനും മരിച്ചു പോയതാ
അപ്പൊ ഈ അനിയനും അനിയത്തിയും ആരപ്പം നിക്കുക
അവന് ഒര് ഒരനിയത്തിടെ കല്യാണം കഴിഞ്ഞതാ അനിയന് ഉം ആഹ് അവന് കൊറച്ച് പ്രായാ ഇച്ചിരി പ്രായണ്ട് പത്തിരുപത്തിയഞ്ച് വയസ്സായതാ
ആഹ്
അനിയത്തി ഇപ്പ ആ വീ ഞങ്ങടെ വീ എൻ്റെ വീട്ടി തന്നെ നിക്കുവാ അയാളും ഉം അവിടെയും ചെറുതായിട്ട് അവിടെ ഇതുപോലെ നാട്ട് അവിടെ കൃഷികളും കാര്യങ്ങളൊക്കെ ഒള്ളയാ
അനി
റബ്ബറല്ലേ റബ്ബർ ഒള്ളാ ഞങ്ങക്ക് റബ്ബറുണ്ടവിടെ റബ്ബറിന്റെ ച്ചല്ലേ
ആഹ്
ആഹ് റബ്ബറക്കെ ഇള്ളയാ അവിടെ?
ഉം ആഹ് ഇങ്ങക്കന്നെ സ്വന്തായിട്ട് ഡബറൊക്കെ ഇണ്ടാവായിക്കുവല്ലേ
ആഹ് അത് തന്നെ ആഹ് ഒരുപാടല്ല എന്നാലും പത്തിരുപത് സെൻ്റ് അത്യാവശ്യ ആഹ് ആഹ് ആഹ് ഒണ്ട് ഒണ്ട് ഒണ്ട്
നിയേന്തെ വർക്ക് ചെയ്യണ്ടോ?
ആഹ് അനിയൻ വർക്ക് ചെയ്യുന്നുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷൽ വർക്ക്
ആഹ് ആഹ് അപ്പം ആഹ് അപ്പൊ ഇങ്ങളെ വീട്ടിലിപ്പാ ആഹ് അനിയത്തിയും ഹസ്ബൻ്റും കു ട്ടികളായിരിക്കൂല്ലേ ഉം പോകലില്ലേ ഇയാള് വീട്ടിലേക്ക്
പോകുന്നുണ്ട് പോകുന്നുണ്ട് ഞാനിപ്പം ആഹ് കഴിഞ്ഞ ആഴ്ച്ച പോയായിരുന്നു കഴിഞ്ഞ ആഴ്ച്ച പോയായിരുന്നു ആഹ് എ നേരത്തെക്കെ ആഴ്ച പോവായിരുന്നു ഇപ്പോ നമ്മക്ക് സമയം ഇല്ലാത്ത കൊണ്ട് കഴിഞ്ഞ ആഴ്ച്ച പോയി ഇങ്ങനെ എടക്ക് പോണം പിന്നെ
ആഹ്
ഉം മം മ്മ്മ്
പിന്നെ ഭയ ഇന്ന് മയല്ലായിരുന്നോ നല്ല മയല്ലായിരുന്നോ ഇന്ന് രാവിലെയൊക്കെ
ഇന്നലെ ഇവിടെ മഴയൊന്നും പെയ്തില്ല ഇവിടെ മഴ ഇല്ലാരുന്ന് ഉം
ക്ക നല്ല മഴയാണ് നല്ല മഴേം ശക് ശക്തിയായ കാറ്റും ഇപ്പഴാണ് മഴ ഒന്ന് ഇതായത്
ഇന്നലെ നല്ല മഴയായിരുന്നു ഇന്നലെ നല്ല മഴയായിരുന്നു ഇന്നലെ ഞാൻ കൊറെ ചെടികളൊക്കെ നട്ടാ
ആഹ്
ചെടികളെ എനിക്ക് ചെടികളൊക്കെ വെക്കാൻ ഇഷ്ട്ടാ കൊറെ ചെടികളൊക്കെ ഒണ്ട് വീട്ടില് ആഹ് ചെടികൾ വെക്കാൻ ഇഷ്ട്ടവാ കൊറെയൊക്കെ വാങ്ങിച്ച് റ്റൊണ്ട് കൊറച്ചൊക്കെ നമ്മള് ഒര് ഓരോടുത്തൊക്കെ പോകുമ്പോ ഇങ്ങനെ കൊണ്ട് വരും ഇങ്ങനെ അതല്ലെ ചെടികളൊക്കെ വെക്കാൻ ഇഷ്ട്ടവാ ആഹ് ഇന്നലെ നല്ല മഴയായിരുന്നു അപ്പൊ മഴയത്ത് വെച്ചാലേ ഇന്ന് നല്ല വെയിലും ന്ന് മഴ പെയ്തില്ല മഴക്കോളൊണ്ട് വൈകിട്ടേന് കാണുവായിരിക്കും ഉം
ഇന്നാ ഇങ്ങട്ടൊക്കെ ഇന്ന് നല്ല മഴേ രാവിലെ പത്ത് മണിക്ക് ശേഷം എമ്മാതിരി മഴേ ഉച്ച് ഉച്ച വെരെ മയന്നെ ആയിരുന്നു
ഉം
അസാധ്യ മ ഉം മഴയും കാറ്റും അങ്ങനേയ്നു
ഉം
എന്ത് ജാതി മഴേറ്ഞ്ഞാ എന്ത് ജാതി മഴേ അറിയോ ഡ്രസ്സൊക്കെ കാറ്റിന്ങ്ങനെ പാറി പോവുന്നെ ശക്തിയായിട്ട്ള്ള കാ അങ്ങെനെ
മക്കളൊന്നും വന്നില്ലേ സ്കൂളിലൊക്കെ പോയെ വന്നില്ലല്ലേ
ആഹ് ചെറിയോൻ സ്കൂള്ലാണ് മോള് താ വിടെണ്ട് മ റ്റാേന് പിന്നെ എവ്ടിം കിട്ടീട്ടില്ല അഡ്മിഷൻ എവ്ടിം കി ട്ടീട്ടില്ലാ ഇനി കിട്ടീട്ട് വാണം അപ്പ അയ്ന്ങ്ങെനെ വെയ്റ്റെയ്താേണ്ട്ക്കാണ്
ഊം ഉം
അങ്ങനാെക്കെ ഇഞ്ഞെപ്പളാ ഓഫീസ്ന്ന് എറെങ്ങാ
ആറ് മണ്യാവും ആറ് മണി
ആഹ് ആഹ് എന്നാ ആഹ് പത്തുമണി പത്തരാവ്മ്പ കേറിക്ക്ണ്ടെ പിന്നെ ആറു മണിക്കേയ്കുലെ എറെങ്ങാം പ
ആഹ് അത് തന്നെ പച്ചക്കറികളൊക്കെ നടാൻ നോക്ക്
ആഹ് ഒയ്ഞ്ഞൊരു സ്ഥലം കിട്ടാണെങ്കില് പ പറ്റും തായാലേ വെട്ന്ന് ഈ ഫ്ളാറ്റ്ന്നൊക്കെ മാറി ഒര് ഒറ്റ വീടൊക്കെ കിട്ടാണെങ്കിലേ
ആഹ് ആഹ് ആഹ് ശെര്യാണ്
ആഹ് അങ്ങെനെ ആഹ് അങ്ങെനെക്കെ പോകുമ്പേ പറ്റൊള്ളൂ അല്ലാണ്ട്ത് ഞമ്മൾ തെല്ലെല്ലോ
ഊം
അപ്പൊ പിന്നെ അങ്ങനിം ണ്ടാവാേല്ലോ ത് പള്ളീടെ കോട്ടെയ്സ്മ്പോ ഒരു പത്തൊമ്പതും ആൾക്കാര് കൂട്യാണ്ട്ള്ളെ ഒരു താണ് അപ്പം ഒരാളഭിപ്രായാവ്‌ലേക്കും മറ്റാക്ക്
ഉം അതേലേ
അങ്ങെനെക്കെണ്ടാവും അപ്പൊ പിന്നെ അതൊക്കൊ ഇഷ്യൂ ആയിക്കും വാണെങ്കില്
ഉം
അങ്ങെനെ അപ്പൊ വടെ ചെൽപ്പം ചൊമര്മ്മേ തന്നെ എന്തേം ചള്യോ പെയിന്റാെക്കായാലും ഞമ്മളെ കയ്യ്ന്നാ റ്റ് എന്തേലും ആയാലൊക്കെ അതൊക്കെ ഭയെങ്കെരൊരു
ശെരിയാ മക്കളൊക്കെ ഉള്ളല്ലേ ആഹ് ഹാ ഹും
അപ്പൊ പിന്നെ അങ്ങെനേ താകുമ്പോ ഞമ്മള് പിന്നെ അർഞ്ഞ്ങ്കൊണ്ട് അയ്ന് നിക്കണ്ടൽ
ആഹ് കാട്ട ആഹ് ഫുഡാെ ആഹ് കൊണ്ട് വരും കൊണ്ട് വരും ഫുണ്ടൊക്കെ കൊണ്ട് വരും നമ്ക്ക് ബാ ബീച്ചില് വന്ന് പോവാൻ പറ്റ്ന്നെ ദൂരേയൊള്ളൂ പക്ഷെ പോവത്തില്ല അതങ്ങ് നടന്ന് ണില്ല ഇങ്ങള്ന്നാ കൊണ്ട് വരോ
ആഹ് പോയി കഴിച്ച് അവ്ട്ന്ന് പിന്നിംഞ്ഞ്ങ്ങട്ട് പോര്ല് അറീമ്പാെര് റിസ്കെയ്ക്കുലേ
ആഹ്
ഉം ന്നട് ഏഹ് ന്നട്ട് അക്ഷെയേക്ക്